ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് ണ്ട് നേരത്തെതോ കട്ടായി പോയി
ആഹ് ന്താറിയില്ല
ന്തൊക്കെണ്ട് വിശേഷോക്കെ
സുഖം തന്നെ
ആഹ്
സുഖം എങ്ങനെണ്ടയ്ര്ന്ന് പെരുന്നാളൊക്കെ?
ആഹ് സുഗായി ല്ല ഉഷാറായി പോയി ട്ടന്നല്ല്യായിരുന്നല്ലോ
അമ്മ ആഹ്
അതോണ്ടതാ ആഹ് ഉഷാറായി ഉഹ് ആഹ് കൂട്ട് കുടുംബത്ത്‌ക്കൊന്ന് വരാൻ കഴിഞ്ഞ് ഏഹ്
ആഹ് പേര്ന്നാള്ന്റെ ട്രിപ്പാക്കെ കഴിഞ്ഞോക്ക്യ
ആഹ് ട്രി പെരുന്നാക്ക് ഇപ്പായിട്ട് അങ്ങനെ പോയിട്ടൊന്നുല്ല്യാ
ആഹ് ആഹ്
അവിടെ ങ്ങള് പോയിന്യാ
ഇല്ലല്ല
ഉം സ് ഇവിടെ ഹസ് മ് ഹസ്ബെന്റ് നാട്ടില്ലില്ലാത്തൊണ്ട് പോയില്ല അല്ലെങ്കി പോവാറുണ്ട് മ്മ് പിന്നെ ഇളച്ഛനുണ്ടായ്നെ അപ്പൊ എള അച്ഛൻ്റെ കൂടെ വീട്ടിലൊക്കെ പോയി കുടുംബക്കാരുടെയൊക്കെ പോയി
ആഹ് ആഹ്
മ് നിങ്ങളെവിടേം പോയില്ലേ?
ഇല്ല
അവിടയക്കെ മഴ ഉണ്ടോ മ ഉണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ രണ്ടു ദസം നല്ല വെയിൽ തന്നെയാണ്
ആഹ് ഇബ്ടെ മൂടീന്ന്
ഏഹ് ആഹ്
കാറ്റുമായൊക്കെ വരുന്നുണ്ട്
ആഹ് ആഹ്
ഉം അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നോ
ഇല്ല ഇവിടെ അങ്ങനെ ഉണ്ടവലില്ല
ഏഹ് പാട് പാടവക്ക ഹലോ
ഹലോ പാട വെക്കാണ് ചോച്ചിയ ഏഹ് ഇപ്പം കേൾക്കുന്നുണ്ട്
ഏഹ് ഉം അഴെ തോടൊക്കെ ഉണ്ടോ
ഇവടെ അടുത്ത് പോയണ്ട് പേ പോയണ്ട
ഏഹ് കുളിക്കാൻ പോവാറുണ്ടോ ഉം ഉം മോൻ സൗണ്ട് ഉണ്ടാക്കണ്ടല്ലേ
ആഹ
ഉം സ്കൂൾ പോണ മക്കളോക്ക ഉണ്ടോ
ഇല്ല ഇല്ല.
ഏഹ് ചെറിയ മോന
അ
ഞാൻ കേക്കണില്ല സൗണ്ടില്ല
നിങ്ങളുടെ മക്കള പോവനായതാണോ ചോയ്ക്ക
ആഹ് സ്കൂൾ പോയത ഒരാള എസ് എൽ സിയ ആണ് ബാക്കിയുള്ളൊക്കെ ചെറ ചെറിയ ഇറ്റാണ് എൽ പിയില യു പിയില എൽ പി പഠിക്കണ
ആഹ് ആഹ്
ഉം പിന്നെ ഒരാൾ ഇഞ്ഞ് വാലവാടി ചേർക്കണം ഇന്നിപ്പം പ്രൊഫഷണ ഉത്സവയിരുന്നല്ലോ അപ്പം നമ്മൾ വീട്ടിൽ പെരുന്നാൾക്കായിട്ട് വീട്ടിക്ക് പോന്നു
ആഹ് ആഹ്
ഉം അപ്പോ വീട്ടിന്ന് താര ഇവിടെ അടുത്തുള്ള അങ്കൽവാടി കൊണ്ടുപോയി പോന്നു കുട്ട്യാളെ ആഹ് അയ്നി കൂട്ടിയായിട്ട് ഓളി കൊണ്ടോണ്ട് പോയി
ആഹ്
ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള പിളയെ വെച്ച് തന്നെ വോട്ടന്നൊക്കെ വേണല്ലോ ആഹ് അല്ല പണ്ട അങ്ങനെ ഇല്ലേ പണ്ട് ഏതെങ്കിലും അടി പോയാ മതിയേന അങ്ങനെ ഫോട്ടോ എടുക്കണോ അങ്ങന്നും ഇല്ലെനി ഇപ്പം ഈ അവരെ കുട്ടികള മാത്രം വേറെ ഫോട്ടോ എടുത്തു ഉം
അങ്ങനൊക്ക് ണ്ടോ ഇപ്പം അപ്പൊ പുതിയ പുതിയ എന്തൊക്കോ നിയമങ്ങൾ വന്നുണ്ടല്ലോ
ആഹ് വന്നിട്ടുണ്ട് ഇപ്പം അതേ മതി തന്നെ ഒക്ക് സമ്മാനം കൊടുക്കുക കുട്ടികളെല്ലരും വരുമ്പോൾ എല്ലാരും കുട്ട്യാക്കും സമ്മാനം കൊട്ക്കണ്ടേ ഓലെ കുട്ട്യാളെ മാത്രം തെര്ഞ്ഞ് പിടിച്ച് ഓല് സമ്മാനം കൊടുക്ക്ണ്
ആഹ് അപ്പൊങ്ങനെ പോണ കുട്ട്യാക്കൊരു ചടപ്പ് വരും
ആഹ് ചടപ്പാ പ്പിന്റെ മോള് അത് ആങ്ങളന്റെ കുട്ടിക്ക് കിട്ടി ഓലിവടെ ആയതോണ്ട് ഓൽക്ക് കിട്ടി പ്പോൻ്റെ മോളെന്നെ ണ്ട് അവരെ കൈക്കും നോക്കിങ്ങാനെ നിക്ക്ണ് പിന്നെ ന്റെ കയ്യില് കൊണ്ടന്ന് മറ്റേ മോന് അപ്പോ ഓള്ണ്ടേനി ഇക്കും വാണംന്നറഞ്ഞ് അപ്പൊ ഓളെ കയിക്ക് കൊടുത്തു ഞാൻ പിന്നെ ഇതിവടെ ഏത്യാരൊന്നും കൊടുക്കല്ല ഓള് ക്ക് വാണം ഇന്റെ കളറ് ഇൻ്റെ കളറ്ഞ്ഞാട്ട് വെയ്ത്താലെ നടക്ക ന്നട്ട് പിന്നെ ഒന്ന് ഞാൻ ഇവിടെന്തെയ്ത് ഇവിട്ന്ന് പ്പം പൈസ കൊട്ത്താട്ട് കുട്ട്യാളെ കയ്യില് പൈസ കൊടു ത്ത് വാങ്ങിച്ചു കൊടുത്തു ആഹ് അല്ല ഈ കുട്ട്യാളാവുമ്പോ കുട്ട്യാളെ മനസ്സല്ലേ ഓലത് കണ്ടറിയുമ്മാണം ആഹ് ക്ഷെ ഓലതന്നെ ഫുള്ള് കു ട്ട്യാള് വന്നിട്ടില്ല ഇന്നാ വാക്കിണ്ടാണും അപ്പോ വന്ന കുട്ട്യാക്കങ്ങട്ട് കൊട്ത്താ മതിയേനി
അത് കൊടുത്താ മതി ആഹ്
ആഹ് ഒരു പത്ത് രൂപല്ലേ തോനൊന്നും ഇല്ലല്ലോ
ആഹ് കുട്ട്യാളെ മനസ്സില് ഇണ്ടായാ പോവൂല ഓൽക്കൊരെടങ്ങേറായിണ്ടാവും
കുട്ട്യാക്ക് കുട്ട്യാക്ക് ഇപ്പൊ നമുക്ക് വല്യോലത് അറിയില്ലല്ലോ എന്താണ് ചെയ്യണ്ടന്നൊന്നും അറിയീല ആഹ്
അങ്ങനെ കിട്ടുമ്പളേ അവർക്ക് ഇനിയും പോവാനുള്ളരിഷ്ടം വരൊള്ളൂ
ആഹ് ഊറ്റം വരും ഉം ഇനി ശീലായിട്ടണം നമ്മളെ കൂടെണ്ടെങ്കി കൂടെ അവിടുന്ന് നിർത്തി പോരലാണല്ലൊ നമ്മള് അപ്പളാണ് കരച്ചിലും പിരിച്ചിലും ഒക്കെ ഇണ്ടാവാറ് പിന്നെ എളച്ചന്റെ കുട്ടിണ്ട് ഒപ്പം പോവാന്ണ്ട് ഒരാളൂടി ഇഞ്ഞിപ്പോ തിങ്കളാഴ്ചല്ലേ തുറ ക്കുള്ളൂ നാളണ്ടാവൂലല്ലോ നാളെ ഞാറാഴ്ചല്ലേ
ഉം
ഉം
ഉം ഇങ്ങക്കെത്രാളാ മൂന്നാളാ
ആഹ് ഇൻക്ക് നാലാള്ണ്ട്
നാലാളാലേ ഉം
ഇങ്ങക്ക് ഒരാളൊല്ലേക്കും ല്ലേ
ആഹ് ഒരാള് ആഹ്
ഉം അവനെ ചേർത്താനൊന്നായില്ല
ഇല്ലല്ല രണ്ട് വയസ്സായിട്ടേയുള്ളൂ
ആഹ്
ഉം
പാലുകുടി നിർത്തിയോ
ഓഹ്
ഉം നേർത്തെ നിർത്തിയോ അത് രണ്ട്
അത് ഓനായിട്ട് നിർത്യേതാ ഞാനാട് നിർത്തീക്കല്ല ഓനാട്
ഏഹ് അങ്ങനെ കുട്ട്യാള് നിർത്താറില്ലല്ലോ നിർത്താനാമ്പം അവർക്ക് വാശി കൂടുതലാ
ആഹ് എന്താറീല്ല ഇവനാണ്ട് നിർ ത്തിയെതാ ഇൻകയ്ന്റെ ബുദ്ധിമുട്ടറിയേണ്ടി വന്നിട്ടില്ല
ഏഹ്
ഭക്ഷണക്കെ എല്ലേ കഴിക്കേക്കും
ആഹ് കൊഴപ്പല്ല ഇടക്ക് വാശിംതൊക്കെ കളീന്റെതിലണ്ട് ആവുമ്പളേ പിന്നെ കഴിക്കാൻ കിട്ടൂല
പിന്നെ എന്തൊക്കെ അവിടെ ചക്കിം മാങ്ങിം ഒക്കെ ഉണ്ടോ
ഓഹ് മാങ്ങണ്ട് വല്ല്യോര് മാവാ പക്ഷെ കിട്ടൂലാന്നൊള്ളു
ഏഹ് വി വികാറുണ്ടോ
അഹ് ഒക്ക ബവ്വല് കഴിച് കഴിച്ചന്റെ ബാക്കിക്കെണ്ടാവ
ഏഹ്
ല്ലാതെ കിട്ടൂല ചക്ക ഇഷ്ട്ടം പോലെണ്ട്
ഉം ച്ചക്കണ്ട്ലേ
ഉം
ബൈക്കാറായോ ഉം ചെലേടത്തൊക്കെ മയക്ക് മയക്കാവുമ്പോക് ണ്ടാവുള്ളു മയത്താണ് പൈത് വികാർ
ഇപ്പൊ പയുത്തതൊന്നും ഒരു രസല്ല മഴെയ്തിട്ട് വെള്ളംർങ്ങീട്ട്
ആഹ്
അവിടെ മഴ പെയ് ഇന്നെലൊക്കെ മഴയ് തീഞ്ഞോ
ഇല്ല ഇപ്പരണ്ടൂന്നീസായിട്ട് മഴല്ലേ ഇവിടെക്കെ എന്നും മഴയാണ് ഇ മഴൊക്കെ ആയിട്ട് പ്പന്തോ ങ്കര മഴ ഇല്ല
ഉം
അവിടെങ്ങനെ മഴണ്ടോ
ഇവിടെ ഇന്നലെ ലേസവൈദീനും ഇന്ന് വേയ്തില്ല ഇന്ന് ഫുള്ള് വേയ്ലേനി
ഉം
ന്നെലെ അതുപോലെ ഞങ്ങൾ വൈകുന്നേരം പഴപ്പോ ത് കുളത്തിലേക്ക് പോയി കുളല്ല സെമി ബോൾ ണ്ടല്ലോ
അഹ് അഹ് ആഹ്
ആഹ് ഏഴ് മണി റ്റു എട്ട് മണി വരെഞ് അപ്പോ അനിയത്തിൻ്റെ പുതിയാ പ്ള തരാ ഓം ബുക്ക്യ്തിന് അപ്പോ അവിടുന്ന് വരുന്നുണ്ട് പ്പോവിടുന്ന് ആരെങ്കില് പോര്ണ്ടോന്നോയ്ച്ച്
ഉം ഉം
ഇവിടുന്ന് പോയി ഞങ്ങളെല്ലാവരും കൂടി പോയി വെട്ന്ന് വണ്ടിട് താട്ടേ
അഹ്
നിങ്ങളവിട്ന്ന്
എല്ലാരും കൂടിണ്ടാഉമ്പ രസണ് പോവാന്
ആഹ് ആൾക്കാരൊക്കെണ്ടായാല്ല രസണ് എല്ലരും കൂടി
അതെ ഉം അധികങ്ങനെ അങ്ങട്ട് പോവാനും തോന്നൂല
ആഹ്
ഹും ങ്ങളെന്തേ ജോലിന്തെ ചെയ്യുണ്ടോ
ഹലോ
ഹലോ
ആഹ് ജോലി എന്താ ചെയ്യ്ണ്ടോയ്ച്ച
ഇല്ല ഇപ്പൊന്നും ചെയ്യ്ണില്ല
ഉം പഠിക്കാമ്പോവ്ണ്ടോ
ഓക്കെ ഏഹ് ഞാൻപ്പോ ഒരു കമ്പ്യൂട്ടർ ക്‌ളാസിന് ക്ലാസ്സിന് പോവ്ണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് കമ്പ്യൂട്ടർ ക്ലാസ്സിന്.
ആഹാ.
പിന്നെന്തൊക്കെ?
ഉം..
അമ്മാ വമാ.
രാ രാത്രിക്കക്ക്ള്ള ഫുഡൊക്കെ ആയോ?
അമ്മാ ആ വാ അമ്മ..
എന്താ രാത്രിക്ക്?
രാത്രിക്കക്ക് എന്താ ഉള്ളേ?
രാത്രിക്കക്കെന്താ ചോറും, ഇതൊക്കെ തന്നെ.
ഏ സ്പെഷ്യലായിട്ട് ഒന്നുല്ല്യ.
ഏ ഇല്ലല്ലാ..
ഹേ.. അവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ടോ?
ഇല്ലല്ല.
ഉം.. ഇങ്ങളവിടെ തോടും പൊഴൊന്നുല്ല്യ?
ഓ പൊഴണ്ട് അപ്പർത്ത്.
പൊഴണ്ടോ കുളിക്കാൻ പോവാറില്ലേ?
ഇല്ല ഞാൻ പോവലൊന്നുല്ല.
കുളിക്കാൻ പോവാറില്ലേന്ന് ചോയ്ക്കാ?
ഇല്ലല്ല പോവലില്ല. അമ്മ, ഇങ്ങളട്ത്ത് അങ്ങനെ എന്തേലുണ്ടോ? അമ്മ..